കേക്കാവോ
ആഹ് കേക്കാം കേക്കാം പറ്റുന്നോ
ആഹ് പറ്റുന്നു പറഞ്ഞോ
എന്തൊക്കെയുണ്ട് വിശേഷം തിരക്കാണോ ജോലിയിലാണോ
ജോലിയൊക്കെ കഴിഞ്ഞഞ് അവിടെന്ന് ടി വി കാണുവായിരുന്നു
ഉം. എങ്ങനെ കുഞ്ഞുള്ളതുകൊണ്ട് പെ ട്ടന്ന്. സമയം പോവുമായിരിക്കും അല്ലേ
ആ സമയൊക്കെ പോവും പക്ഷേ ജോലി കൂടെ അതി കൂടെ ചെയ്യണ എന്നുള്ളൊരു പാടുണ്ട് വെറുതെ ഇരിക്കുവ തന്നെ സുഖമായിരുന്നു
ഉം ഇപ്പം ആ അന്നേര ഉള്ള ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിലായിരിക്കും നമ്മുടെ അമ്മമാരെയൊക്കെ ഓർക്കുന്നത് അവരെയൊക്കെ വില മനസ്സിലാക്കുന്നത്
അവിടെ നിന്നപ്പോ ഒരു പണിയും ചെയ്യണ്ടായിരുന്നു രാവിലെ എഴുന്നേക്കുന്ന തന്നെ പത്തു മണിക്കായിരിക്കും അത് കഴിഞ് പിന്നെ എന്തെങ്കിലും തിന്നും പതുക്കെ അത് കഴിഞ്ഞ അമ്മ എല്ലാം ഉണ്ടാക്കി വെക്കും തിന്നാൽ മതി പിന്നെ അത് കഴിഞ്ഞഞ് അവനെ കുളിപ്പിച്ച അമ്മ ആായിരിക്കും കുളിപ്പിക്കുന്നു എനിക്ക് ചുമ്മാ അതിന് കരിക്കെ പൊട്ടൊക്കെ എഴുതി കൊടുത്ത് ഉറക്കിയാ മതി അത് തന്നെയുള്ള എന്റെ പണി പിന്നെ ഉച്ചയ്ക്ക്ന്ന തിന്നണം വെറുതെരിക്കണം പക്ഷെ ഇവിടെ വന്ന് ഇപ്പ എല്ലാം ചെയ്യണ്ടേ അപ്പൊ അതിന്റേതായ പടുണ്ട് അപ്പോ വീട്ടേക്ക്ന്നായിരുന്ന സുഖം
എ കല്യാണംക്കെ കഴിയുമ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും പിന്നെ കൊച്ചുടൊക്കെ ആയിക്കഴിയുമ്പോൾ പറയണ്ട നമ്മുടെ വീട്ടിലാണെങ്കിൽ തോന്നുമ്പോ എണ്ണീക്ക ആഹാരമെല്ലാം കറക്റ്റ് സമയത്ത് മുമ്പില് വരും അങ്ങനെയൊക്കെയ ആായിരുന്നു പക്ഷേ ഇപ എല്ലാം ചെയ്യുമ്പം അമ്മമാര് നമ്മളിങ്ങനെ അആ എന്താ നമ്മള് നമ്മുടെ അമ്മമാരെപ്പോഴും പറയത്തില്ലേ നിങ്ങളൊ ഒരു സമയത്ത് നിങ്ങൾ ഇതേ സ്ഥാനത്ത ആകുമ്പോൾ പഠിക്കും ഇതൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ അവരെപ്പോഴും പറയാറില്ലേ
അതാണ് ഇപ്പഴാണ് മനസ്സിലായത് അമ്മ ഇപ്പ വീട്ടിൽ ഞൻ വിളിക്കുമ്പോ പറയും അവിടെ വന്നാ ഒരു വക ചെയ്യത്തില്ലല്ലേന്ന് ചോറ് വെച്ച് മീൻ കറിവെച്ച് എന്നൊക്കെ പറയുമ്പോ ഇവിടെ നിനക്ക് ഒന്നും അറയിത്തില്ലല്ലേ അവിടെ പോയപ്പോ എല്ലാം അറിയാലോ ഒന്നു അപ്പൊ ഞാൻ പറയാ അവടെ വീട്ടിലെത്തുമ്പോൾ ഞാൻ എല്ലാം മറന്ന് പോകും ഇവിടെ എത്തുമ്പോ മാത്രമേ ഓർക്കത്തുള്ളൂ അതെ എപ്പഴും അമ്മടത് പറയും അല്ലാതെ എനിക്ക് അവിടെ ചെന്ന നമ്മളെ ഒന്നും ചെയ്യിപ്പിക്കത്തില്ല അമ്മോനങ്ങ് ചെയ്യും അപ്പൊ പിന്നെ നമ്മള് മടിച്ചണീപ്പിക്കും
നമ്മുടെ വീട്ടിലാകുമ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അപ്പോൾ നമ്മുടെ അമ്മമാരെ എന്തേലും ചെയ്യാൻ പറഞ്ഞാലും നമ്മള് മടി പിടിച്ചിരിക്കും പക്ഷെ നമ്മള് ആ കല്യാണം കഴിഞ്ഞ ചെന്ന വീട്ടിലാണങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല
ആഹ് അതാണ് അപ്പൊ അതല്ലേ ഇവിടെ പിന്നെ ആരും ഇല്ലാത്തത്ണ്ടാ എന്തായാലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ അല്ലാരുന്നേ വല്യയ കുഴപ്പമൊന്നുല്ല
ഹാ
ഇവിടെ അങ്ങനെ ഒക്കുന്നേൊക്കെ ചെയ്താ മതി വേണമെങ്കി പറ്റുന്നണക്കൊക്കെ
ആ പിന്നെ കുഞ്ഞിന് എങ്ങനെയുണ്ട് വഴക്കൊക്കൊണോ അതോ
ഓ ഇപ്പൊ ഒറക്കി വെച്ചേക്കുന്നു കൊറെേ നേരം കൊണ്ട് ഇവിടെ നിർബന്ധയിരുന്നു അങ്ങനെ ഞാൻ കൊറച്ച് മുമ്പ്
വഴക്കുണ്ടോ അതോ പവാണോ
ഉം വഴക്കൊന്നും ഇല്ല നല്ല കൊച്ചക്കെ തന്നെ പക്ഷെ ചില സമയത്ത് സ്വഭാവം മാറും അപ്പൊ ഭയങ്കര ബഹളമായിയിരിക്കും അത് അവന് നിർബന്ധം അവനെ ന്തേലും നമളങ്ങനെ അങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന വലിയ വഴക്കൊന്നും ഇല്ലല എന്നാല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിള്ളാര ല്ലേ സ്വഭാവം മാറി മാറി അതാണ് കൊഴപ്പം അങ്ങനെ ഇരിക്കുമ്പോ ഇരിക്കുമ്പോ ഉള്ളരിതേ ഉള്ളൂ
ആ ഇപ്പം എത്ര മാസമായി
ഇപ്പം മൂന്ന് കഴിഞ്ഞ് നാല് ജൂലൈ ആറാവുമ്പം നാല് മാസം കംപ്ലീറ്റാവും.
മ് അപ്പോ എഹ് ഇനിയിപ്പോ രണ്ട് മാസോടി കഴിയുമ്പോ ചോറൊക്കെ കൊടുക്കണ്ടേ?
ഇവർക്ക് അഞ്ചാം മാസ ത്തില കൊടുക്കുന്നെ, ഇല്ല നമ്മളൊന്നും തീരുമാനിച്ചില്ല, ഇവർക്ക് അഞ്ചിലാ അഞ്ചാം മാസത് ത്തിലാ കൊടുക്കുന്നെ, ഓഗസ്റ്റ് ആറ് കഴിഞ്ഞ് കൊടുക്കാം. ആഹ് അങ്ങനോണ്ടല്ലോ ഓഗസ്റ്റ് ആറ് കഴിഞ്ഞ് കൊടുക്കാം. തീരുമാനിച്ചില്ല, അപ്പ എന്തോന്ന് വെച്ചാൽ നോക്കും.
മ്
അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ എവിടേലും ആയിരിക്കും കൊടുക്കുന്ന, നമ്മളൊന്നും പറഞ്ഞ് വെച്ചിട്ടില്ല, ചെലോരൊക്കെയാണെ പറഞ്ഞ് വെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോ എപ്പഴാ എവിടാ എന്തോന്ന് വെച്ചാൽ അന്നേരം അങ്ങ്
മ്
മ് ഇപ്പ ഇല്ല പാല് മാത്രല്ലേ ഒള്ളൂ. കുഞ്ഞിന് അതിന്റെതോണ്ട് അല്ലേൽ ഇന് തിന്നാൻ തൊടങ്ങിയാല് തിന്നത്തൊന്നുല്ല, പുള്ളാരല്ലേ കളിയും ബഹളൊക്കെ തന്നെ അവര്
അപ്പം അന്നേരം ആഹ് ഈ കൊച്ചുങ്ങള് ഈ ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞാ പിന്നെ നമ്മളീ അല്ലാതെ കുറുക്കലൊക്കെ കൊടുത്തു തൊടങ്ങുവല്ലോ അന്നേരം ഇതിനേക്കാള് ബുദ്ധിമുട്ട അവരെ നോക്കാൻ. ഇപ്പ ഒന്നുല്ലേല് പാലു കൊടുത്ത് ഒറ ക്ക അന്നേരം അവർക്ക് കഴിക്കാൻ കൊടുക്കാനാണ് ഏറ്റവും പാട്.
ഇപ്പ പാലു കൊടുക്കാനാ തൊടക്ക സമയത്ത്ന്ന് വെച്ചാ ഒന്നും അറിയത്തില്ലല്ലോ ഒന്നാമ ത്ത് മാസോ രണ്ടാമത്തെ മാസക്കെ ആകുമ്പോ അവര് വലിയതാ യിട്ടൊന്നും അറിയുന്നില്ലല്ലോ, അവര് പാല് കുടിക്കും അന്നേരം ഒറങ്ങും ഒരു നിർബന്ധം ഇല്ല, കുടിക്ക ഒറങ്ങ അത് തന്നെയായിരുന്നു, എപ് ഇപ്പഴും ഒറ പക്ഷേ ഇപ്പ എല്ലാം കണ്ട് അറിഞ്ഞൊക്കെ വന്ന് ഇച്ചിരികൂടൊക്കെ ഇതായപ്പത്തേക്ക് എപ്പഴും പാല് കൊടുക്കാ ഇരുത്തിയാല് അവ ഇങ്ങനെ ഇരുന്ന് കളിച്ചോണ്ട് ഇരിക്കത്തേ ഒള്ളൂ. കുടിക്കത്തില്ല, ഇങ്ങനെ ചുമ്മാ നമ്മളെ നോക്കി ചിരിച്ചോണ്ടിരിക്കും അല്ലേ വേറെന്തേലും നോക്കും. കൊണ്ടിരിക്കും നമ്മള് അഞ്ച് മിനിറ്റ് കൊണ്ട് കൊടുത്തു തീരേണ്ട സംഭവം അരമണിക്കൂർ ഒരു മണിക്കൂർ എടുക്കും. അത്രയും നേരം അവൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും പിന്നെ കൊറേ നേരം കഴിയുമ്പോ ഞാൻ തൊട്ടിയിൽ എടുത്ത് വെക്കും. പിന്നെ അയിനാത്ത് കെടന്ന് ഉറങ്ങിയോ കളി നമുക്കത് കട്ടിലിലൊന്നും കെടത്താൻ ഒക്കത്തില്ല, ചെലപ്പം കമന്ന് വീഴുന്ന സ മയായാകുന്ന് പറഞ്ഞില്ലേ മൂന്ന് മാസം കഴിഞ്ഞ കമന്നു വീഴും, അപ്പ ട്ടിലെങ്ങാനും ഉരുണ്ടെങ്ങാനും താഴെ പോയാലോന്ന് വെച്ചിട്ട് ഞാങ്ങാകത്തോട്ട് തൊട്ടീ തന്നെ അരിക തോന്നേ നേരം വെച്ചേക്കുന്നേ ആളെ ഉണ്ടെ മാത്രം എടുത്ത് കട്ടിലി പക്ഷേ കട്ടിലിൽ കെടത്തുന്നെ അവർക്ക് നല്ലതാ, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ഉരുണ്ട് കളിക്ക തൊട്ടിലാവുമ്പോ അയില് സ്ഥലം ഇല്ല അങ്ങനെ കെടക്കാൻ. ഉം നമ്മുടെ അട്ത്ത് കൊറച്ചു മുമ്പു വരേ കട്ട്ലി കെടന്നി അപ്പ ഞാൻ എടുത്ത് തൊട്ടിയിലോട്ട് വെച്ചു ആരും ഇല്ലല്ലോ ഉറങ്ങുവാന്നുന്ന് വെച്ചു. അങ്ങനെ ഒറങ്ങുന്നുണ്ടായില്, ഉം ചോറൊക്കെ കഴിച്ചോ?
ആഹ് ചോറ് കഴിച്ച് ചായ കുടിക്കാനുള്ള സമയായില്ലേ. ഇനിപ്പോ ആഹ്
പിന്നെ
തെരക്കായോണ്ടാണോ കുഞ്ഞൊക്കെ ഉള്ളോണ്ടാണോ കഴിക്കാൻ ലേറ്റായെ.
ആഹ് ഞാൻ പിന്നെ രാവിലത്തത് കൊറച്ചന് മുമ്പ അല്ല ഉച്ചയാകാറായപ്പഴാ കഴിച്ചെ. അപ്പോ ഉച്ചയ്ക്കത്തെ വൈകുന്നേരവായി കഴിച്ചപ്പം.
ഇനി ചായ രാത്രിയില് കുടിക്കോ?
ആഹ് അതായിരിക്കും ആഹ് ച ഞാൻ ചായ ഏഴ് മണിക്കെപ്പഴക്കെ ഇച്ചിരിയെ കുടിക്കും വൈകുന്നേ കെടന് രവിലെ ആയില്ലേ എല്ലായ്‌പ്പോഴും ഏഴ് മണിയൊക്കെ ആമ്പരായിരിക്കും കുടിക്കുന്നെ
മ് ഈ കുഞ്ഞിനെ കുളിപ്പിക്കുന്നെക്കെ ആരാ വേ ആരെങ്കിലും വരോ അതോ
ഇല്ല വീട്ടി വെച്ച് അം അമ്മയന്ന് ആദ്യം ഒരാന്റി വന്നായിരുന്നു കുളിപ്പിക്കാൻ. അത് കഴിഞ്ഞപ്പ അമ്മ പഠി ച്ചത് എങ്ങനെയ കുളിപ്പിക്കുന്നെന്നൊക്കെ ഇപ്പോ പിന്നെ ഞാനാ കുളിപ്പിക്കുന്നു ഞാൻ അവിടെ വെച്ച് അമ്മ പഠിപ്പിച്ച് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒക്കെ ചെയ്യണോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതെല്ലാം കണ്ടുപടിച്ച് ഇപ്പൊ ഞാനാ ചെയ്യുന്നെ ഇപ്പൊ കൊഴപ്പന്നുല്ല ഉം പിന്നെ ഇപ്പ നിങ്ങക്ക് ക്ലാസ് ഇല്ലേ
ക്ലാ എനിക്ക് ക്ലാസുണ്ട് എനിക്ക്ള്ള സർജറി കഴിഞ്ഞിരിക്കുന്നോണ്ട് ഞാനിപ്പോ പോന്നില്ല ഇപ്പൊ ഒരു രണ്ടാഴ്ചൊക്കെ കഴിയുമ്പഴത്തേക്ക് പോവായിരിക്കും
ഓഹ്
ഉം തിങ്കളാഴ്ച ഒന്നൂടെ ഹോസ്പിറ്റലിൽ പോണം
ഇപ്പൊ കൊഴപ്പ ഇല്ലേ വേദനയൊക്കെ മാറിയില്ലേ
വേദന ഒന്നും ഇല്ല അങ്ങനെ ചെലപ്പഴങ്ങാനോ രാത്രിയിലങ്ങാണോ ഒര് ചെറുതായിട്ട് വേദന വരുന്നെങ്കിലേ ഉള്ളൂ അല്ലാതെ സയിക്കാൻ പറ്റാത്ത വേദനയോ അങ്ങനൊന്നുല്ല
അത് നിനക്ക് എങ്ങനെ തോന്നിയതാണോ അത് ഇങ്ങനെ
ആഹ് ഞാൻ എനിക്കിങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഇതിലൊക്കെ കാണത്തില്ലേ ഇപ്പൊ നാം ഇപ്പൊ ഒരു ഈ അട് ത്തൊരു സെലിബ്രിറ്റിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അറിയാവോ
ഇല്ല അന്ന് ഞാൻ കണ്ടായിരുന്നു ഏതോ ഒരുതിൽ പറയുന്നത് അവര്
ആഹ് അപ്പോ അവരൊരു വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ട്ണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് നോക്കിയതാ അപ്പൊ എനി എനിക്ക്ങ്ങനെ എന്തോ അവിടെ ഉള്ളതു പോലെ തോന്നി അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം സംഗതി ഉള്ളതാണ് അപ്പ അത് സർജറി ചെയ്ത് കളയണംന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു
ആഹ് അതാ മ്മളൊന്നും അറിഞ്ഞില്ലായിരുന്നു പെട്ടെന്ന് പറഞ്ഞപ്പഴാ പിന്നെ അറിഞ്ഞത്
നിങ്ങൾ ആഹ് ഇന്റേൺഷിപ്പ് ഒക്കെ ആയിരുന്നെന്ന് പറഞ്ഞില്ലായിരുന്നോ അത് കഴിഞ്ഞ് പിന്നെ കോളേജില് അങ്ങനെ അധികം പോയില്ലാന്ന് പറഞ്ഞു
ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് എക്സാമായിരുന്നു എക്സാം കഴിഞ്ഞ് പിന്നെ കോളേജിൽ പോയിട്ടില്ല
ആഹ് അതാണ് ഇനിയിപ്പോ തിങ്കളാഴ്ച നിനക്കിനി എന്ന് തൊട്ട് പോവാൻ പറ്റുവായിരിക്കും
എനിക്കൊരു രണ്ടാഴ്ച കഴിയുമ്പോ പോവായിരിക്കുമെന്ന് വിചാരിക്കുന്നു
ഓഹ് ഓഹ് മരുന്നും ഗുളികയൊക്കെ കഴിക്കണ്ടേ
ഉം ഉം മരുന്നൊക്കെ കൊറേ നാളത്തേക്ക്‌ ഉണ്ട് ഒരു ലോഡ്‌ മരുന്നുണ്ട് ഗുളിക
അത് ശരിയ എനിക്കും ഇതേപോലെ ആയിര്ന്നു കൊറെ കാൽസ്യം വൈറ്റമിൻന്ന് പറഞ്ഞ് കുറെ ഗുളിക ഉണ്ട് അതാണേ തിന്നാനും പറ്റ ത്തില്ല വല്ലിയ ഗുളിക എനിക്ക് ഇഷ്ടേ അല്ല ഈ ആഹ് എനിക്ക് പേടിയ അത്‌ തൊണ്ടക്ക് ഇരിക്കുന്ന് പറഞ്ഞു
ഞാൻ ഗുളിക പണ്ടേ ചവച്ചാ ഗുളിക കഴിക്കുന്നെ കുഞ്ഞു നാളിലേ എനിക്ക് പേടിയാ ഗുളിക കഴിക്കാൻ
ചവച്ചാണെ ഭയങ്കര കയിപ്പല്ലേ
കൈപ്പാണേലും ഞാൻ സഹിക്കും പക്ഷെ എനിക്ക് വിഴുങ്ങാൻ പേടിയാ
ആഹ് അതേ അവസ്ഥ തന്നെയാണ് എനിക്കും ഇതാണെങ്കി മറ്റേ വല്ല്യ ഗുളിക അല്ലിയോ പാരസെറ്റമോൾ അയിന്നെ കാട്ടി വലിയ ഗുളികയാ പാരസെറ്റമോൾ തന്നെ എനിക്ക് വലിയ ഗുളികയാ
ഉം ഇത് വല്ലില്ല എന്തോ തടിമുറി പോലത്തെ നമ്മള് പശൂനൊക്കെ കൊടുക്ക ഗുളിക ഗുളികണ്ടല്ലോ അതേ പോലെ
എനിക്ക് കാൽസ്യം വൈറ്റമിൻന്നും പറഞ്ഞ് ഇന്റെ പൊന്നേ ഡെയിലി ഉണ്ട് രണ്ടു നേരം ആദ്യാണെങ്കി ഒരു നേരെ ഉള്ളായിരുന്നു അപ്പം ഞാൻ പിന്നെ എന്തോ വേദനയോ എന്തോ കൈക്കോ കാല്നോ എന്തോ വേദനയാന്ന് പറഞ്ഞപ്പോ അവര് പറയാ എന്നാ രണ്ടു നേരം തിന്നോളാൻ അങ്ങനെ അതങ്ങ് രണ്ടു നേരമായി ഒരു നേരം തിന്നുന്ന പാട് തന്നെ ഞാന് എന്തോരം പാടു പെട്ടിട്ട തിന്നെ ഞാൻ പിന്നെങ്ങ് കുറച്ച് തീ വല്ലപ്പോഴൊക്കെ തിന്നത്തോളൂ അമ്മേടെത്ത് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ് വല്ല കാൽസ്യോ വൈറ്റമിൻ ഒക്കെ ഉള്ള ഫുഡ് ആഹാരം എന്തെങ്കിലും ഒക്കെ തിന്നാ മതി ഉള്ള ഗുളിക എല്ലാം കൂടെ വാരി തിന്നണ്ടാന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാനത് പിന്നെ കൊറച്ച് കൊറച്ച് ഇപ്പഴത് ഇപ്പതീരില്ല ഇനിയിപ്പ തീർന്നു കൊറെ ഉണ്ടായിരുന്നു ഗുളികീത്
ഇതും കോറേണ്ട് പക്ഷേ എനിക്ക് ഗുളികേക്കാളും ഇഷ്ടം ഇഞ്ചെക്ഷനാ ഇഞ്ചക്ഷൻ ആകുമ്പം ഒര് കു ത്ത് കിട്ടുന്ന വേദനയല്ലേ ഉള്ളൂ അത് കുഴപ്പല്ല പക്ഷെ എനിക്ക് ഈ ഗുളിക എനിക്ക് ഒട്ടും പറ്റത്തില്ല
എനിക്ക്പെടിയാണ് ഗുളികയും പേടിയ മറ്റേതും പേടിയ
ഇനി പക്ഷെ ഇൻജക്ഷൻ ഇൻജക്ഷൻ ഒരു പേടിയില്ല
എനിക്ക് നല്ല പേടിയുണ്ട് എനിക്ക് ഇപ്പഴാണ് പേ ഇപ്പഴും പേ ഇപ്പം പേടിയാണ് ആച്ച അന്ന് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ ഡെയിലി എത്രണ്ണം മൂന്നാലഞ്ചെണ്ണം എ എപ്പോഴും ഇങ്ങനെ മരുന്ന് ഇൻജക്ഷൻട്രിപ്പ് അത് ഇത് ഇത് അത് തന്നെയാണ് അപ്പം നമ്മുക്ക് ആഹ് പേടിയെ അങ്ങ് കുറഞ്ഞായിരുന്നു എനിക്ക് ഞാൻ ഇൻജക്ഷനോക്കെ കുത്തുമ്പോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ആദ്യോക്കെ പേടിയായിരുന്നു പിന്നെ കോഴപ്പോന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോ ഇപ്പൊ കൊറെ ഇതായില്ലെ അതുകൊണ്ട് ഇനി ഇനി പോകുമ്പോ ഇനിയും പേടിയായിരിക്കും ആദ്യം തൊട്ട്
സിസേറിയന്റെ സമയത്ത് തിയേറ്ററിൽ പോയപ്പോ എങ്ങനായിരുന്നു പേടിയുണ്ടായിരുന്നോ
അയ്യോ അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യാണെങ്കിൽ നമുക്ക് എനിക്കാണെങ്കി മറ്റേ ഇത് പ്രസവത്തിന്റെ പെയിനും വന്നേയായിരുന്നല്ലോ അത് കഴിഞ്ഞ് പറ്റാത്തതൊണ്ടല്ലേ സിസേറിയനാക്കിയെ അതും അതും രണ്ട് വേദന അനുഭവിച്ചേണ് ഞാൻ ഇന്റെ പൊന്നോ നമുക്കത് പറയാൻ പറ്റത്തില്ല ആ എന്തൊരു വേദനയാണ് അതിപ്പോ ഇപ്പോസത്യം പറഞ്ഞാ ആ വേദന ഓർമ്മയില്ല അത് എന്തൊരു വേദനയാണോ എന്തോ ചിലരാരേയും പ്രസവേദന നമുക്ക് പിന്നെ ഓർക്കാൻ പറ്റത്തില്ല അത് സത്യ ആ വേദന വന്ന് നമ്മൾ വെറുതെ കിടക്കുവായിരിക്കും നമു ക്ക്ഒരു വയറിനും നടുവിനും കൂടെ ഒരു വലിയൊരു പിടുത്തം അങ്ങ് വരും അതൊരു വല്ലാത്ത വേദനയ പിന്നെ അതങ്ങ് പോകും പിന്നെ കുറേ നേരം കഴിഞ്ഞ റസ്റ്റ പിന്നെ കുറച്ച് കയിഞ്ഞ് പിന്നേ കേറി വരും അങ്ങന കൊറേ നേരം ഇത് തന്നെയായിരുന്നു പണി ആ ശരി ശരി ഓക്കെ